നമസ്കാരം
ഗുഡ്മോൺ ആ നമസ്കാരം
എന്തൊക്കെ ഏ എണീറ്റ് എണീറ്റ് ഇന്ന് നേരത്തെ എണീറ്റ് റ്റതല്ലെ പിന്നെ ഞാൻ കെട്ട്ന്ന്ട്ടൊന്നുല ഒറങ്ങീട്ടില്ല കെടന്ന്ക്ക്ണ് ഉറങ്ങിയിട്ടില്ല മക് ആഹ് വെറുതെ ഇങ്ങനെ കിട
ആഹ് ഇന്നിപ്പോ സ്കൂൾ ഒ
ഏഹ് അത് ഒന്നുല്ല സ്കൂള് മാദ്രസ അങ്ങനത്തൊന്നും ഇല്ല ഇല്ല രണ്ടും ഇല്ല ആഹ് അപ്പൊ മക്കളൊക്കെ കെടന്ന് ഉറങ്ങണ് ഞാന് ഇവിടെ കെടക്കണ് കുറച്ച് കഴിഞ്ഞാൽ നീച്ചിട്ട് നമ്മളെ വീട്ടിത്തെ പണികളൊക്കെ ഇങ്ങനെ ആക്കത്തില്
ഉം അല്ലാ നോമ്പില്ലാത്തവരുണ്ടോ അവിടെ
നോമ്പ് ഇല്ലാത്തവരില്ല ചെറുത് മാത്രം
ആഹ് അപ്പൊ പിന്നെ ഓന്റെ ഫുഡ് മാത്രം നോക്കിയാൽ മതിയല്ലോ അല്ലെ
ആഹ് ഓനക്ക് അങ്ങനെ വേണം ന്ന് ഒന്നുല്ല എന്തെങ്കിലും ഒക്കെ തിന്നും അവില് ചായ ഇട്ടതാ അല്ലെങ്കി പഴാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പത്തിരിയും കറിയൊക്കെ ഇന്നലെ ഉണ്ടാക്കി അതൊക്കെ തീർന്ന് ഞാൻ ഇന്നും ഒക്കെ ഉണ്ടാവുമായിരിക്കും ന്ന് വിചാരിച്ച് എന്ത്‌ ചെയ്യാൻ എല്ലാരും നല്ല തിന്ന് അപ്പൊ പിന്നെ ഇല്ല വാണ്ടേനും ബാക്കി ആയാൽ പിന്നെ ഞമ്മള് പുറത്ത് പൂച്ചക്കും കോഴിക്കും ഇപ്പൊ കോഴികളൊക്കെ കൊറേ ഇണ്ടായിന്നടോ ഒക്കെ ചത്ത് ഒക്കെ ചത്ത് എന്തേ അവ അസുഖായിട്ടും മഴ ആയിക്കണിച്ചിട്ടല്ലേ ചൂ ടായാലാണ് ചാവല് ഇന്ന് ഇക്കുറി എന്തേയാവോ ചൂടായിട്ട് അങ്ങനെ ചാവല് ഇ ഓരോരുത്തർക്ക് തൂക്കം പുടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ എല്ലാം മുട കട്ടീന്നോടൂ ആഹ് നാടൻ കോഴിയാള് തന്നെ ആഹ് ഇക്ക അങ്ങനെയല്ല ഞാന് പഞ്ചായത്ത്ക്ക് എഴുതി കൊടുത്തീന്നു അപ്പൊ ക്ക് ആഹ് പഞ്ചായത്ത്ക്ക് എഴുതി കൊടുത്തിരുന്ന് അല്ല അതല്ല നാടൻ കോഴിക്കള് തന്നെ മൂന്നെണ്ണം ഓരോരുത്തർക്കും മൂന്നെണ്ണം ഉണ്ടായിന്ന് അപ്പൊ ഇന്റെ നാത്തൂന് അവരും എഴുതി കൊടുത്തിന്ന് ഓൽക്ക് കൂടൊന്നും ഇല്ല അപ്പോ ഓൽ ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾക്കും തന്ന് അത് നല്ല രസള്ള കോഴി കുട്ടി അന്ന് ഞാൻ ഇവിടെ ഇണ്ടായിഞ്ഞീലട്ടാ അതേപോലെ ഞാന് ഒരു വണ്ടി അപകടം പറ്റിയിട്ട് ഞാൻ അന്ന് ന്റെ വീട്ടിൽ നിന്ന് ഒരു ആറുമാസം മുന്നേ കാറിൽ അങ്ങനങ്ങനെ പോകുമ്പോ കാർ ഇടിച്ചിട്ട് ക്ക് പരിക്കൊക്കെ പറ്റി എന്റെ കാല മുറിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേന്ന് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് ഇളച്ചിനോട് എടി പാസായിക്കണ് കോഴി പാസായിക്കണ് ഇജ്ജ് പോയി വേങ്ങിക്കോ ഓരോ കോഴി പത്ത് ഉറുപ്യ ഉള്ളു നല്ല പിടിക്കോഴി കുട്ടികൾന്ന് അറിയില്ലേ ഏത് നമ്മളെ ഏഹ് കൂവല് പുടിക്കണ് ചെറിയേ കുറച്ചൊക്കെ വലുപ്പം വെച്ച്ക്കും ചെയ്തേക്കണ് എന്നാല് കൂവല് പുടിച്ചിട്ട് ആഹ് അങ്ങനെ കൊറച്ചൊക്കെ അത്യാവശ്യം അയിക്കണ് നല്ല പാകം ഒത്ത ഒരു കോഴികു കുട്ടികള് അങ്ങനത്തെ നല്ല കോഴി കുട്ടികളാരുന്നു കൊടുന്നതോ ഫുള്ളും ചേക്കോയോളും
ആഹ്
ആഹ് എന്നാലും വേണ്ടീല്ല പക്ഷെ ഒക്കെ ചത്ത് കൊറേ ഇപ്പം ചത്ത് നല്ല നല്ല കോയികു
ഇപ്പോ ഒന്നും ഇല്ല്യ എന്നിട്ട്
ആകെ രണ്ട് ഞങ്ങൾ ഇവിടെ മൂട വെക്കലുണ്ട് മൂട എത്ര വെച്ചാലും ഉണ്ടാവും ട്ടാ ഒര് ത്തണൊക്കെ വെച്ചാ ആറെണ്ണാണ് ഇളച്ചിയാണ് വെക്കല് ആറെണ്ണം ഒക്കെ വിരിയും എന്നിട്ട് അതും ഫുള്ളും ചേക്കോയി തന്നാവും കുറീന്റെ മാപ്പിളറിഞ്ഞേ
ഈ ചേക്കോഴി പറഞ്ഞാ പൂവൻ കോഴിയോ ആഹ് അത് ശരി ഞാനിങ്ങനെ നോക്കാ എന്താ പ്പോ അത് ന്ന്
ചേവല് പെട ന്നൊക്കെ പറയില്ലേ ആടിന്റതില് കൊറ്റല് ആഹ് ആടിന്റെതില് ആട് നമ്മള് കൊറ്റനാട് മുട്ടനാട് എന്നൊക്കെ പറയില്ലേ അതേക്കെ പോലെ തന്നെ ആണ് നിങ്ങൾക്കാണ് മുട്ടൻ എന്നൊക്കെ പറയൽ അതേപോലെ ഇതന്നെ കോയി ചേക്കോയിന്ന് ചേവൽ എന്നുള്ളതിലാാണ് പറഞ്ഞത് അപ്പൊ നല്ല ഇല്ല കോഴികളുണ്ടായി അതിൽ രണ്ടെണ്ണം ഞാൻ പുറത്തക്ക് കൊടുത്ത് കൊടുത്ത തന്നെ ഒന്ന ഉമ്മാൻന്റെ പറഞ്ഞ പോലെ അവിടെ തീരെ ചേവല ഇല്ല അപ്പൊ മുട്ട ഇടനില്ല കോഴികൾ ഒക്കെ കോഴിക്ക് കിട്ടിയ ഫുള് പെണ്ണാണൊനാ പെടയണ് കിട്ടി ഓൾ ഇവിടെ അടുത്ത തന്നെ ഊര് ആ ഓൾക്ക് ഒന്ന് ഞാനണ്ട് കൊടു പിന്നെ ആക്കിയൊക്കെ നല്ല മുട്ട കിട്ടെന്ന് അന അവിടെ കൂട് ഒഴിവില്ലാഞ്ഞിട്ട് ഓരോരു വെയിറ്റ് ചെയ്ത് നോക്കി ഒരാൾ വെർകെരൽ ആണെങ്കിൽ ഒരാൾ വെർകരേൻ്റെ നോട്ട് എന്നാലും മേടീല്ല ഒക്കെ കിട്ടീന്ന് രണ്ടാളോ ഒരുപോലെ ഒക്കെ ഒരു പോലെ ആ അപ്പൊ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കും ചെയ്യ ആൾക്ക് കൊടുക്കും ചെയ്യോ ഒക്കെ ചത്തപ്പ നമ്മൾ വറ്റൊക്കെ കൊണ്ടിട്ട് കൊടുത്ത് ആരും തിന്നാനില്ല കാക്കക്കും വേണ്ട പൂച്ചക്കും വേണ്ട അതാ പറ അപ്പൊ ബാക്കിയായ ഭയങ്കര പേടിയുണ്ട് ഉം പറയാട്ടാ നല്ലതെ പറ്റണ്ടൂന്നാ ചെലപ്പം കാണാക്കെ നായ്ക്കൾ വന്നു തിന്നു പോണ്
ആ
ഓൾക്കക പാക മൂന്നെണ്ണള്ളൂ മറ്റേൊക്കെ പേടിയക്കണം ഇപ്പൊ മറ്റേരൊക്കെ ചത്തിട്ടും ഒറ്റ കൂട്ടിൽ ഒറ്റക്ക് നിൽക്കാനേ ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുത്തി ഇരിക്കും മുടില്ലാത്ത കോഴക്കളോട് നല്ല രസ ഇവിടെ വിരിച്ചിട്ടേ ആഴിഞ്ഞപ്പോ ഒന്നു പിന്നെണ പച്ച പക കുറ്റത്ത് കൂടെ ഓരോരുത്തരടെ അടുപ്പ പോകുമ്പോ പിടിച്ചിക്കാട അടുപ്പ പോവാ നിങ്ങൾക്ക് അവിടെണ്ട ശല്യം
ആ അവിടെ നല്ല കുറുക്കന്മാരുണ്ട് ഇവിടെ കുറക്കന്മാരും പന്നികളും ഉണ്ട്
ഇവിടെ പാടത്തിൻ്റെ വക്കത്ത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു പച്ച പകൽ പിടിച്ചാണ് പോകുന്നത് ഞങ്ങുടെ തൃത്ത വരുത്ത താത്ത പറഞ്ഞണ എടി ഞാൻ തിരുമ്പുമ്പോ ഒരു പാർഥ ഒരു നല്ല ആ തിരുമ്പു പടിന്റെ മുന്നും നട പിടിച്ചോണ്ടരുന്നു പകല പോലും നേരത്തെ വിടുട്ടാ ഓലോടടെ കുട്ടി തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുമ്പോ അവർ ഈ ഒച്ചപ്പാട് ഇങ്ങനെ പോയിണ്ടാക്കുമ്പോൾ പിന്നൊ താത്ത പറഞ്ഞ് മോളോട് ഇറങ്ങാണ്ട് വിട്ട എടുക്കട്ട ഞങ്ങൾ പിന്നെ എട്ടുമണി നമ്മൾ തന്നെ പെട്ട് കുട്ടികൾ അതിന്റെ കുറച്ചു നേരം കൂടെ കിടക്കോ എന്നിട്ട് പിന്നെ തരാൻ നേരത്ത കടിയൊക്കെ ഉണ്ടാക്കുള്ളൂ കടും കറിയപ്പെട്ടാ എന്നിട്ട് നമ്മൾ നീ പോത്തിന് ഓലോടെ പടങ്ങനെ കേൾക്കാം അപ്പ എന്താണ് നായക്കൾ രാവിലെങ്ങനെ നടക്കുമ്പോ മുറ്റത്ത് കൂടെ പോകുമ്പോ അങ്ങട്ട് പിടിച്ചോണ്ട് പോകും ഓൾ നേരത്തൊണ് വിട്ട് കൊടുക്കയും ചെയ്യും അങ്ങനെ എത്ര നാലാഴ്ച അങ്ങനെ വേങ്ങീന്ന് കുറച്ച് വലുപ്പമുള്ള
രാവിലെ ഒരു നായ ശല്യം കൂടുതൽ ഉള്ളോടുത്ത് പിന്നെ ആളുകൾ കൂടിക്കഴിഞ്ഞ
ഓ ഒന്നും പറയണ്ട ആ എന്തായി എന്തെങ്കിലൊക്ക കടിയൊക്കെ ഉണ്ടാക്ക
വല്യയായിതാ ഒക്കെ എണീക്കൊള്ളൂ ഒന്ന് ഇപ്പ ഒക്കെ ഫ്രീയല്ലേ
ആ അടുക്കളേ ക്ക് ഒന്നും ഇറങ്ങിട്ടുണ്ടാവലോ അല്ലേ
ഇല്ല ഇറങ്ങണം ചായയും കാടിയല്ലേ മോൻ എണീറ്റിട്ടില്ല ഉറങ്ങാ അത് രാത്രി നേരം വൈകി ഉറങ്ങ അങ്ങണെങ്കിലേ അപ്പൊ പിന്നെ രാവിലെ നല്ലോണം കിടന്നിറങ്ങും
ആഹ
പിന്നെ അടുക്കളേക്ക് പിന്നെ അമ്മ കേറും ഞാ അടു മക്കളേക്ക് പിന്നെ അമ്മ കേറും ഞാൻ വേ തിരുമ്പിക്ക കുളിക്കാം എബിക്കുളി പിന്നെ നടക്കൂല്ലേ ആഹ അല്ല ഞാൻ തിരുമ്പി പകുതിയാവുമ്പോത്ത നോയ എണീക്കുന്ന
ആ
പിന്നെ ആര് ഈ രാവിലെ എണിക്കുമ്പോ ആ ആർക്കും ആരും പറ്റൂലല്ലോ ആന്നെ നല്ല സഹായ
ഇഞെ കട റെഡിയ ആക്ക പാലുടിയ ഒക്കെ മാറ്റിയാല് ഓനോഓ്റതായിട്ടുള്ള താന അങ്ങനെ
എന്നാലും കുറെ ഒക്കെ റെഡി ണ് ഇപ്പൊ രാവിലെ നല്ലോണേ ആ ഇല്ല ഇല്ലയ പക്ഷെ നമ്മള് നല്ല ശോഭ നമ്മള് ഈറെടുപ്പിക്കാതെ ന നമ്മള് നല്ലതിൽ ഇങ്ങനെ
എന്റെ മക്കൾക്കൊക്കെ ഞാന ഉറങ്ങി നീക്കുമ്പോത്തിന എന്തെങ്കില കോക്ക്
ഇഷ്ടപ്പെട്ടത് ആഹ ഞാനും അതിന കാട്ടില്ലേ എ ന്ത എങ്ങോട്ടെങ്കിലും പോണോ വർത്താനോ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് പുതിയ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ട
ഇഷ്ടണ് അത നിന്റെ മോവൻക്ക്ണ്ടുന്ന ഒരു പഠിപ്പ് എന്തറിയ വിളിച്ചണ്ട് പെരുവെച്ചക്കിട്ട അങ്ങൽവാടിൽൊക്കെ അല്ലെങ്കിലും ഒരു രണ്ടു വയസ്സ് ഒന്നര വയസ്സില് കുളിച്ചണ്ട് വരര് പുതിയത് അൽമാർത്തിൽ മാത്രം ഇട്ടള്ളൂ അങ്ങനെ ആയിട്ട മാപ്പിള അറിയ എന്റെ കുട്ടിയെ ഈ കൊ കൊട്ടയ ഉള്ളതൊക്കെല്ല ഒരു വിവിധം നമ്മൾ പുതിയത് തന്നെ ആകല്ലോ വേഗംണ്ട് കൊട്ടയ്ക്കും പ്രായം തഞ്ഞ നല്ല ഡ്രസ്സ് ഉണ്ടാവുമലോ അപ്പൊ ഇന്നോട് അറിയോ ഉം അപ്പൊ ഇന്നോടെ ഒരാഴ്ച മടക്കിങ്ങാണ്ടാൽമാറേെ കണ്ട വച്ചൂട് ഇതൊക്കെ ഞാനും മാറ്റിയക്കലതന്നെയാണ്
പുസ കട്ട് ഉറങ്ങും
ആഹ ഇത പക്കഴത്തെ സൂസായോ തി കത്തണതൊക്കാണെങ്കി പറ വേണ്ട സൂസും സോക്സൊക്കെ എപ്പഴും ഉണ്ട് ആ ഇപ്പോഴുമുണ്ട് ഷോക്സ് എടുത്തിട്ട് ആഹ
എന്നിട്ട് എന്റെ അച്ഛ അവിടെ എങ്ങോട്ടോ പോവാൻ നേരത്തെ തിരക്കിട്ട് മാറ്റാ അപ്പൊ എന്റെ അച്ഛൻ അച്ഛൻ അപ്പ ഓൻ വേണം അന്ന ഒരു വാച്ചില്ല പോനും വേണം എന്നിട്ട് ഐഡ ലാസം ഒന്ന രോഴിച്ച അപ്പൊ പോകുമ്പോ വാങ്ങിക്കൊടുത്ത് പിന്നെ ഒരു ദിവസം ബെൽറ്റ് ഇട്ടണതാ കണ്ട് ബെറ്റിങ്ങ ഒക്കെ ഇണ്ട ബെൽറ്റ് ഇട്ടാൻ പറ്റ നട്ട് ഉ
ഇപ്പള്ളായിട്ടുണ്ട് ചെറിയ ഏത്ണ്ട് ഏത്
ഇല്ല ഇല്ലേ പാന്റ് പോലെ അല്ലാത്ത ചിക്കാണ് ആഹ എന്നട്ട് നമ്മള് കാട്ടണ മാരിയൊക്കെ കാട്ടണം എത്ര ഹെവി ഇട്ട ഡ്രസ്സ ആണെങ്കിലും ജീൻസ്ക്കെ വലിച്ചു കയറ്റും ആ സംസ സംസാരം ഇപ്പൊ തുടങ്ങണള്ളൂ വാക്കുകളൊക്കെ പറയോ അത് ഞമ്മക്ക് ഇങ്ങനെ ഉം നേർ ഔ അഭിനയം കൂടുതലാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ നഞമ്മക്ക് മനസ്സിലാകും അപ്പൊ നമ്മൾ അതാണ് ചെയ്ത കൊടുക്ക
ആ നമുക്ക് മനസ്സിലാവും ഒരു ചൊല്ണ്ട് എന്ത്ന്ന്റിയോ അത് അവനാന്റെ തള്ളാർക്കന്നെ അതൊക്ക അറിയുള്ളൂ എന്നുള്ള ആ ഓര ഭാഷ ഒരിക്ക നമ്മുക്കന്നെ അറിയുള്ളൂ അത് മറ്റ നമ്മുക്ക് അറിയില്ല
മനസ്സിലാവൂല ആഹ് വർത്താനം തന്നെ ചലക്ഷവരങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ
ആഹ അത് പൗതി മുണങ്ങിട്ടാവവും അങ്ങനെണ്ട് അ അങ്ങലവാടി എങ്ങനല്ല എടുത്തി അങ്ങലവാടി ഉണ്ടെങ്കി ല്
ഏക്കം ആ ടീ ഞാൻ അങ്ങോട്ട് പോവലുണ്ട് പൊടിയൊക്കെ വാങ്ങാനേ അമ്പൃത്താം പൊടിയൊക്കെ വാങ്ങാന് അപ്പൊ ടീച്ചറ് പറഞ്ഞ പ
പെട്ടെന്ന് വിട്ടാ മതി അപ്പൊ കുട്ടികള് അങ്ങനെയല്ല ചോറൊക്കെ വെക്കണത് ഇപ്പൊ ഭക്ഷണൊന്നും കഴിക്കണില്ലെങ്കില് ആ അപ്പൊ അങ്ങനെ തിന്നലും പിന്നെ ങ്ങനക്ക് പഠിക്കാനുള്ളത് നല്ല അങ്ങനത്തെ കുട്ടികൾക്ക് നല്ല ഇതാവും ഉഷാറാവും കുട്ടികൾ എന്റെ മോനൊക്കെ ഞാറ്റോ അപ്പ മൂന്നിന് ഞാൻ പറഞ്ഞയിച്ചക്കും അംഗലവാടിക്ക് എന്താ ആ അപ്പൊ അവിടുന്ന് നല്ലല്ല ഇതല്ലേപ്പ നല്ല ഭക്ഷണം ഭക്ഷണമാണല്ലോ അങ്ങനെ അടുത്ത് തന്നന്ന് പിന്നെന്താ നമ്മ പേടിക്കാനൊന്നും ഇല്ല്യ അങ്ങനെ മൂത്രയ്ക്കലും അപ്പിടലും അതൊക്കെ പോലെ പഠിക്കയും ചെയ്യും എങ്ങനെ ചെയ്യേണ്ടത് എവിടെയാണ് പോയി ചെയ്യേണ്ടത് വീട്ടിലാകുമ്പോ ഒരു വാശി പിൊടിച്ചൊന്ന് കരഞ്ഞ് അവിടെ ഇര്ന്ന് മൂത്ര യിക്കും നേരെമറച്ച് അത് അവിടെ അട്ടൊന്നും ചെയ്യൂല
ആ ഇത് പിന്നെ മൂത്രയ്ക്കലും അപ്പിടലും ഒക്കെ എന്നോ മാറ്റീന്
ആഹ് ആഹ് ആഹ്
അപ്പിടല് ഫസ്റ്റ് മാറ്റിന്ന് രാത്രി ഒറങ്ങി കഴിഞ്ഞാ പിന്നെ ഒഴിക്കും ഒറങ്ങിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മയങ്ങി കിട പക്ക എന്നുണ്ടെങ്കില് ജനലട് തുറന്ന കൊടുക്കും ഞാാന് ആ കുട്ടി ആയതൊണ്ടേ അയൻ്റെള്ള് കൂടെ ആഹ് ചെലപ്പോ പന്ത്രണ്ട് മണി പോണ് കണ്ട് കിടക്കും ചെലപ്പോളേ ഒറക്കം വരാഞ്ഞിട്ട് അപ്പൊ ചെിലപ്പോ മൂത്ര ഒക്ക ചിലപ്പോ കാണ ഒറ്റക്കെ പോയി ഒഴിക്ക്ണ്
ഞാന് എന്താ കാട്ടല് ന്ന പരിഹാന കഥയ്ക്കൊക്ക മടിയായിട്ട് നമ്മളീ പോകുമ്പോള്ങ്ങെരിക്കുകയാണെങ്കിലോ ഞാക്ക് മടിയായട്ട് നീ ച്ചോവാൻ മടിയായിട്ടാ പറയും ഇജി തൊട്ടി പാത്രക്കയി തൊട്ടിന്റെ അടുത്ത് ഏതാലും തൊട്ടി പാത്രം വെക്കൂല പക്ഷെ ഓല് നി മൂട്ടി വക്കുമ്പോളല്ലോ ട്ത്ത്കും തറിക്കുട്ട
നായിട്ട്രു ചിത്രം വരച്ചെക്കും റൗണ്ട് ആക്കിക്കാണ്ട്
ഓരോരൊ കഥ ഈ പ്രായമാണ് ഇപ്പൊ രണ്ടു വയസല്ലേ മോളെ മൂന്നാം വയസിലുണ്ടരുന്നു ആ മൂന്നാം വയസ്സിലരു മൂ ച്ചി ഭ്രാന്ത്ണ്ട് നാലാം വയസ്സൽ ഒരു പട്ടപ്പുരാന്തുണ്ട് ആ എന്നാ ക്കെ